ഹലോ ആ ഉണ്ട്ണ്ട്ണ്ട്.
ഉം ഭക്ഷണോക്കെ കഴിച്ചോ?
ആ കഴിച്ചു കഴിച്ചു.
കെടന്നോ?
ആ കെടക്കാനുള്ള പരിപാടിയാരുന്നു.
ആ എന്താ സ്പെഷലൊക്കെ?
എന്തോ?
എന്താ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കീനെ?
എള്ളൊന്നും അങ്ങനെയൊന്നുവില്ല
ഏ
ത്തി മേടിച്ചു അത് കറി വെച്ചു ചോറുണ്ടു, നേരത്തേ കഴിച്ചു.
നേരത്തെ കഴിക്കോ?
നേരത്തെ, ഇവിടെ ഒമ്പത് മണി പത്തുമണിയൊക്കെ ആകും പക്ഷെ ഇന്നിപ്പം
ഉം
പിന്നങ്ങോട്ട് വിശന്ന് പോയി കറീക്കൊണ്ടാക്കിക്കഴിഞ്ഞപ്പോ അങ്ങനെ പുള്ളിക്കാരൻ കഴിച്ചപ്പോ ഞാനും കഴിച്ചു. പിള്ളേർക്കിപ്പം കൊടുത്തു. പിള്ളേരിപ്പം അങ്ങൊറങ്ങിയേള്ളൂ ഞാനും അവരടെ കൂടെക്കെടന്നു ന്ന് മയങ്ങിയാരുന്നു.
ആ അത് പിന്നെ അങ്ങനെയാണല്ലോ ഒപ്പം കിടന്ന നമ്മളൊന്ന് അറിയാതന്നെയങ്ങോറങ്ങും.
അത് ഞാൻ ഫോണ് കുത്തിട്ടേക്കായിരുന്നു, ഫോണുണ്ടെങ്കില് ഞാൻ ഉറങ്ങൂലായിരുന്നു, ഫോണ് കുത്തിയിട്ടപ്പോ ഞാനങ്ങനെ അവിടെ കൂടെ കിടന്ന് മയങ്ങിയപ്പത്തേക്കു ഒണ്ട് ഹസ്ബന്റ് വിളിച്ചു. ആ ആ വന്നട്ട് പോയീ കളി കാണാൻ വേണ്ടി പോയി
ആഹ് ഇന്ന് ബ്രസീലിൻ്റെ കളിയാണ്
ഉം നല്ലതാ തോറ്റാ ഇങ്ങ് വീട്ടിലേക്ക് പോരാംന്നും പറഞ്ഞോണ്ട് പോയിട്ടൊണ്ട്
ആഹ് ബ്രസീലിന്റെ ഫാനാണോ
ആഹ് എല്ലാരു അതേ ഉം ഇവിടെയൊക്കെ ഓരോന്നുങ്ങള് അ് ബെറ്റൊക്കെ വച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുവാ ബെറ്റ് വല്ലോം വെച്ചിട്ടുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്
ആഹാ
ടി മൊട്ടയടിക്കാനൊക്കെ പറഞ്ഞിട്ട് വരുവാർന്നെങ്കി
ഉം ശരിയാണ് ഇവടേം അങ്ങ നെയാ എന്തെ കളി കാണാൻ പോയിരിക്കും
ച്ചു വീട്ടിലിരുന്നെന്താ കളി കാണത്തില്ലേ അവടെ പോയിരുന്നാലേ കളി കാണാൻ പറ്റുവൊള്ളോന്ന് പോറിയ അവിടെ പൈസ കൊടുത്തിട്ട് സാനം മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പ നമുക്ക് അവിടെ ഇര്ന്ന് കളി കാണണ്ടേ
ആഹ് പിന്നെ അവിടെ അവിടുന്ന് കാണണ രസം വീട്ടീന്ന് കണ്ടാ ഇണ്ടാവൂല അവടെ ഫ്രണ്ട്സെല്ലാരും കൂടി അടിച്ച് പൊളിച്ച് അങ്ങനെ കാണ്ആ
വിളിക്ക്യാനും കൂവാനും കൈയടിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും വീട്ടിലാവുമ്പ ഒറ്റയ്ക്കല്ലേ
ആഹ് നല്ല രസാ വീട്ടിലാവുമ്പോ ഒറ്റക്കിങ്ങനെ കാണ് ആ ഒരു വൈബ് കിട്ടൂലല്ലോ
കിട്ടൂലാ
ഉം
ഉം
എന്ന് എന്നട്ട് മയെക്ക ഇണ്ടോ
ആഹ് ഇപ്പൊ കൊഴപ്പൊന്നുല്ല ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ
ആഹ് ഇവടേ അങ്ങനൊക്കെ തന്നെ നേരത്തെ മഴയൊക്കെ ഇണ്ടേനീ ഇന്ന് തോർന്ന്ക്ക്ണ് സിനിമേക്ക കാണല്ണ്ടോ
എന്തോ
സിനിമ കാണോ
സിനിമ ഒക്കെ വീട്ടിലിരിക്ക്ണ സമയത്ത് അവസരങ്ങള് കിട്ടിയ കാണും അല്ലാണ്ട് കാണൊന്നുല്ല
എങ്ങനത്തെ സിനിമയാ കാണ് ആ
സിലിമ കോമഡി സിൽമ കാണാനും സെന്റിമെൻസ് സിൽമ കാണാനൊക്ക് ഇഷ്ടെല്ലാം കാണും കാണാൻ പറ്റിയ കാണും
ആഹ് എനിക്കങ്ങനെ തന്നെ കോമഡി അതേപോലെ പ്രണയം
ഉം ആഹ് പ്രണയത്തിന്റ കര് കണ്ടിട്ട്ണ്ടെങ്കി നമ്മളങ്ങനെ നോക്കിക്കുത്തി അവിടങ്ങനെ ഇരിക്കും
ആഹ് അതേപോലെ ഈ കോളേജിലിള്ള എന്താ കഥകൾ സ്റ്റോറികളക്കിണ്ട് അത് അതൊക്കെ കാണാൻ നല്ല രസാണ്
ആഹ്
ഇന്ന് ഇപ്പ ഫ്രെണ്ട്സൊക്കേയിട്ടിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്ക്ണതൊക്കെ അങ്ങൻത്തെ സിനിമയൊക്കെ എനിക്
അതെയതെ
പക്ഷെ വല്ലാതെ കാണലൊന്നുല്ലപ്പാ ആദ്യൊക്കെ നല്ലോണം കണ്ടിരുന്നു ഇപ്പൊ കൊറവാണ് ഇന്നൊക്ക് സിനിമാ
അയിപ് ആഹ് ഇപ്പെക്ക് ഇപ്പയിനെവിടെ കാണാൻ നേരം നമ്മള് പിള്ളേരുടെ കാര്യം നോക്കുന്നു
ആഹ് പിന്നെ എല്ലാ ഒയിവ് ടൈമിലും ഫോണിലുങ്ങനെ ഓരോന്ന്ങ്ങ്
ആഹ് അതെ
അങ്ങനൊക്കെ ടൈമ് പൊയ് പെട്ടെന്നാ പോണത്
ആ പിന്നെ ഇവടെ ഹസ്ബൻഡൊക്കെ ഇരിക്കണ സമയത്ത് വേണേ കൊറച്ചേരം മൊബൈ നമ്മള് ടി വി കാണാന്നല്ലാണ്ട് നമുക്ക് അന്നേരം മൊബൈടുത്ത് ഇങ്ങനെ വിളിക്കാനോ എടുക്കാനോ ഒന്നും പറ്റൂലല്ലോ
ആ വീട്ടില് ടി വി ഒക്കെ ണ്ടോ അപ്പൊ അങ്ങനെ കാണാവുല്ലേ
ആ അവ അവിടെ ഇരുന്ന് അവരെ എല്ലാരും കൂടെ ഇരുന്നൊക്കെ ഇങ്ങനെ ടി വി കാണുകവാണെ ഒപ്പം നല്ല സീനുള്ള സിലിമയൊക്കെ ആണെങ്കില് ഇരുന്നങ്ങ് കാണും
സീര്യാലൊക്കെ കാണോ
ആ സീരിലും കാണും
ആ ഞാനിതേ പോലെ
അത് കെട്ടിയോൻ പോയി കഴിഞ്ഞാലേ വക്കല് സീരിയല് കാണാൻ പറ്റുള്ളൂ
ആ അതൊരുവിധ ആണുങ്ങളൊന്നും ഒന്ന ആ ശരി
പുള്ളിക്കാരൻ വേ വേഗം വന്ന വച്ച് വാർത്ത അങ്ങ് വെക്കും
ആ
അല്ലേ കളി വെക്കും
ആ
അപ്പൊ നമുക്ക് അത് കാണാൻ പറ്റില്ല
ആ പാട്ടൊക്കെ കേക്കോ
ആ തോന്നിയാലൊക്കെ എനിക്ക് തോന്നണം
ഏത് മലയാളോ ഹിന്ത്യോ തമിയോ എങ്ങനത്തെ പാട്ടുകള കേക്കാ
മാ ഹിന്ദിയൊന്നൊല്ല മലയാളം തമിഴ് അങ്ങനെയൊക്കെ നമുക്ക് കേക്കാനൊരിഷ്ടം തോന്നുന്നതൊക്കെ കേ കേക്കും
തൊക്കെ കേക്കും ലേ ഉം ഇഞ്ഞി ആരേക്കും ഇല്ലാ ആൽബപ്പാട്ട് ഇഷ്ടാണ്‌ പിന്നെ ന്താ ഹിന്ദി പാട്ടൊ ആ ഹന്ദിപ്പാട്ട് തൊന്നറിയില്ലെങ്കിലും ഹിന്ദി ഇങ്ങനെ ഇത് കേക്കാൻ രസൊള്ള പാട്ടൊളൊക്കെ അങ്ങനെ കേക്കുന്നു
ഉം ഉം
ഉം ഫേസ്ബുക്കില് ഇങ്ങനെ ഓരോരോ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണും അങ്ങനെ പിന്നെ ഫോണിലൊരു കഥ വായിച്ചീന്നു ആ നോവല് അത് കയ്യോളം ഒരു മൂന്നാലെനൊക്കെ വായിച്ചീനി അയിലിഷ്ടപ്പെട്ടത് കാര്യായിട്ട് ഒന്നാണ് അത് വായിച്ച്കയ്യോളും അങ്ങനെ
പിന്നെ എല്ലാരും കെടന്നോ
ഉം എല്ലാരും കെടന്നു
ഉം
നേർത്തൊക്കെ പോവോ ടൂറൊക്കെ പോവല്ണ്ടോ
എന്തോ
ടൂറൊക്കെ പോവലുണ്ടോ
ആ പോ പോവലൊക്കെണ്ട് ന്നേ അവസരങ്ങള് കിട്ടിയാലൊക്കെ പോവും
ആ എവിടക്കൊക്കെ പോയിട്ടിണ്ടിതുവരെ
ദൂരേക്കൊന്നും അങ്ങനെ പോയിട്ടൊന്നൂല്ല നമ്മള് നമ്മളെ പള്ളീന്ന് കൊറച്ച് ടീം മോളായിട്ട് അങ്ങനെ പോയിട്ടുണ്ട് നാല് നാല് കുടുംബങ്ങള് നാല അഞ്ച് കുടുംബങ്ങളൊക്കെ ആയിട്ട് അയെ നമ്മള നമ്മൾ സ്വന്തം വണ്ണിക്ക് കക്കാടം പോയേല് പോയിട്ടൊണ്ട്
ആ നല്ല കോടല്ലെള്ള ടൈമിലാണോ കോടെക്കെ നല്ലോണല്ല ടൈമിലാണോ
അല്ലല്ല ഞങ്ങള്ള് ഏത് കറുത്ത് ഞാൻ ഓർക്കണല്ല ഒരു ഏപ്രിൽ ആ ആ സമയത്തൊക്കെ ഒന്ന് സ്കൂള് പൂട്ട തന്നെ മുന്നേ പോയത് ആ ഡിസംബറൊക്കെ കഴിഞ്ഞ് ജനു ജനുവരി ഫെബ ഇവര് ആ സമയത്ത്ങ്ങാണ്ട പോയിരുന്ന് തോന്ന്ണു
കാറിലാ പോയെ
ഞങ്ങള് നാല് കുടുംബങ്ങളുണ്ട് കുടുംബങ്ങളുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നാലോ അഞ്ചോ കുടുംബണ്ട് അങ്ങനെ എല്ലാവരുടെയും അവരവരുടെ കാറൊക്കെ എടുത്തിട്ട് കാറില്ലാത്ത പോലെ കാറുള്ളവരുടെലൊക്കെ കറി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ
ദിവസത്തേക്ക് പോയി ആ റിസോട്ട് എടുത്ത് ഒരു ഡേ നമുക്ക് കിട്ടുവല്ല ഇത്ര സമയത്തിനുള്ളില്
അതെ ബാക്കി
ആ ക്കട്ടിയണം എന്തോ
ഭക്ഷണത്തിനൊക്കെ എന്താ കാട്ടിയെ
പൊറത്ത്ന്ന് വെടിച്ചോണ്ടിന്നു
ആഹ അങ്ങനെ കഴിക്ക അല്ല ചെലോര് ഇണ്ടാക്കി
അത് ഇണ്ടാക്കാ നമുക്ക് ഞമ്മള് എന്തോ ചപ്പാത്തി അങ്ങനെങ്ങാണ്ട് ചപ്പാത്തിയോ പൊറോട്ടോയോ അങ്ങനെ അങ്ങാണ്ട് നമ്മള് പൊറത്തൂന്ന് മേടിച്ച് കാര്യം നമ്മള് വീട്ടില് ഇണ്ടാക്കി
ഉം ഞങ്ങളും പോയിനി കക്കാടം പോയേല്ക്ക് ഇപ്പൊ ഒരു മാസം ആവുണുള്ളു അന്ന്തേപോലെ വേറെരു ഫാമിലി ഇണ്ട് കൊറെേ ആൾക്കാര് ഓലങ്ങനെ വല്ല്യയൊരു വണ്ടില് അങ്ങനെ വന്നതാണ് ഞങ്ങൾ കാറിൽ അങ്ങനെ പോയി ഫ്രണ്ടിന്റെ ഫ്രണ്ടും ഭാര്യക്കേം ണ്ടായിരുന്നു
ഉം
അത് ഭക്ഷണതേ പോലെ പൊറത്ത്ന്നാ വേടിച്ച് ഓല് എല്ലാം ചിക്കനും എല്ലാം കൊണ്ടുവന്ന്ക്കാ സാധനങ്ങളൊക്കെ
ആ ഇവരും ഞങ്ങള് ഒന്നും കൊണ്ടുപോയിട്ടില്ല പക്ഷെ ഇവരും സാധനങ്ങളെല്ലാം കൊണ്ട വെക്കാനുള്ള പാത്റും അതും ഇതൊക്കെ കൊണ്ടുവരെക്കെ ചെയ്തു പിന്നെ രാവില്ത്തെ ഫുഡ് നമുക്ക് അവര് കൊണ്ടത്തന്നു
ആ അത് നങ്ങക്കും അങ്ങനെതന്നെ
ആഹ അപ്പൊ നമ്മള് പോയ സ്ഥലത്തന്നെ ആയിരിക്കും നിങ്ങളും പോയത്
ആഹ് ചണ പോലും ഇഞ് തരുൂല ഭക്ഷണം കുക്കിയ്യാനൊക്കെ അങ്ങനെ ഓരി മന്തിയൊക്കെ ഇണ്ടാക്കി അങ്ങനെ ഓലും അങ്ങനെ ഇണ്ടാക്കി ചോയിച്ചു ഞങ്ങള് പോയപ്പോ പിന്നെ മൈക്ക് ഒക്കെ തന്നിഞ്ഞു പാട്ടൊക്കെ പാടാന
ആഹ
പാട്ടു പാടി
ആ ഞങ്ങള് അതൊക്കെ ഞങ്ങള് കൊണ്ടോയാർന്നു മൈക്ക് ആ സെറ്റ് നമ്മള് വാടക്കെങ്ങാടെടുത്ത് ഞങ്ങള് കൊണ്ടോയിട്ടുണ്ടായിരുന്നു ഓ അടിപൊളിയാര്ന്ന് ജീവിതത്തിൽ ആദ്യായിട്ട് പൂളിലെക്കെറങ്ങി
ആണോ
ആ ന്റെ അനിയത്തി ഉം അനിയത്തിന്ന് പറഞ്ഞാ ഹസ്ബന്റിന്റെ അനിയന്റെ വൈഫ് അവള് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പൂളിലറങ്ങിയത് നാലോ ആ അഞ്ചോണ്ടായി തോന്നുണു നാല് നാലായിട്ട്ണ്ടാവുള്ളു ആ സമയത്ത തന്നെ
കൊടികുത്തിമാല കുരിശുമല അവിടെക്കെ പോവോ
ഇല്ലാ സ്ഥലപ്പേരന്നറിയില്ല എനിക്ക് അവിടൊരു വല്ലിയൊരു പള്ളി ഇണ്ടാർന്നു അന്നവിടെ പള്ളി പെരുന്നാളാരുന്നു ഞങ്ങള് അല്ല പോയ സമയത്ത് കക്കടം പോയെല് പോയ സമയത്ത്
ആഹ്
ഒരു വലിയൊരു പള്ളി ഉണ്ടായിരുന്നു അവിടെ ആ ഒരു മലയൊക്കെ കേറി കുന്നൊക്കെ കേറിയ പോയത് കക്കാണംപോയല് നമ്മള് റിസോർട്ടിലേക്ക്
ഇപ്പോലെ കുടികുത്തി മലേക്കോയി. ഒരീസം അവിടെ നിന്ന്കാണ്ട് രാവിലെ പിന്നെ ഓല ഭക്ഷണൊക്കെണ്ടേനി ആഹ്, ഞങ്ങക്ക് പുട്ടും കടലക്കറിയേനി, പിന്നെ കട്ടൻചായ
ഹ്മ്മ്
കുട്ടിക്ക്യാണ് ചെറിയ മോളുണ്ട്. അപ്പോ ഓൾക്കവിടുന്നീ ഈ റാഗി കൊണ്ടോയിനി പൊടി ആക്കിയാണ്ട്, അതപ്പ വെരകി കൊടുത്തോളും അടുകളേല് നിന്നാണ്ട്.
ആഹ്.
അങ്ങനെയൊക്കെ, പിന്നെ കൊടികുത്തിമല കേറി അവിടുന്ന് ജീപ്പിലാ കേറിയത്. പ നടക്കാണ്ടോപ്പൊ
ഹ്മ്മ്, ഹ്മ്മ്, ഹ്മ്മ്
ബുദ്ധിമുട്ടല്ലേ ഇത്, പിന്നെ മഴക്കെ പെയ്തിട്ട് റോഡൊക്കെ കുറേ ഇതായി
അതെ, അതെ
ജീപ്പ്, വണ്ടികളൊക്കെ പോയികാണ്ട് അങ്ങനെ കേറി അതിന്റെ മോള്നിന്നിങ്ങനെ താഴത്ത്ക്ക് നോക്കിയാല് കോട കൊണ്ടൊന്നും
കേടു ആഹ്.
അങ്ങനെയാണ്. പിന്നെ എടക്ക് കോടങ്ങനെ നീങ്ങുമ്പോ ഒന്ന് താഴത്ത്ക്കൊക്കെ നമുക്ക് ശെരിക്കും കാണും ചെയ്യും
ഹ്മ്മ്, ഹ്മ്മ് ഹ്മ്മ്
ഇഷ്ട്ടംമാരി ആൾക്കാര്ണ്ട്. പല പ്രായക്കാര് വയസ്സായോല്ണ്ട്. പിന്നെ പഠിക്ക്ണ കുട്ടിയേള്, അങ്ങനെ കൊറെ ആൾക്കാരൊക്കെണ്ട്.
ഹ്മ്മ് ഹ്മ്മ്
കാണാനൊക്കെ എടക്കൊക്ക ങ്ങനെ ടൂറൊക്കെ പോവണം ഇ ന്നാലേള്ളൂ
ഉം ശരിയാണ് അത് അത് ഓക്കെൊക്കെ ണ് പറയുന്നൊക്കെ സംഭവം ശരിയാണ് നമ്മളെ കൊണ്ടോവണ്ടേ ആഹ് ഇത് ഇപ്പം പള്ളിടാ വടെ മ്മക്ക് ഇത്ര പേർക്ക് പോവല്ലടാ ഇത്ര രൂപ എടുക്കാം എന്നും പറഞ്ഞ അങ്ങനെ കണക്ക് കൂട്ടുമ്പോഴാണ് ഇവര് പോകാൻ റെഡിആവാ അല്ലാണ്ട് ഒറ്റക്ക് ഒറ്റക്ക് നമ്മള് ഫാമിലി ആയിട്ടൊന്നും പോകത്തില്ല അതാണ് പറ്റണത് ആഗ്രഹങ്ങളൊ ഷ്ട്ട മാതിരിണ്ട് പക്ഷേ നമ്മള് നമ്മുടെ ജീവിതത്തിന് പറ്റിയരാളല്ല കിട്ടിയേക്ക്‌ന്നത് അആ ണ് പ്രശ്നം
അ അത് ന വ
അങ്ങനെയാണ് ഉം സ്നേഹം ഉണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാനോ അത് എന്താന്നോ എ
ആഹ് ചെലോല് അങ്ങനെ ആവും ആ അങ്ങനെ ആവും ചെലപ്പോ. ചിലോല്ക്ക് ഇനി യാത്രത്തോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോ അതുകൊണ്ടാവും. ചിലവർക്ക് ഭയങ്കര ആഗ്രഹാണ് എവിട എവിടുക്കും പോവാന്.
ആഹ് ഇവിടെ നേരേ തിരിച്ച അനിയന അനിയനും അനിയന്റെ വൈഫും ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം അത് പുള്ളിക്കാരന് ഏഹ്. ഒരു കുഴപ്പില്ല ജീൻസ് ആയാലും ടോപ്പ് ആയാലും അതൊക്കെ ഇടുന്നൊക്കെ ഇഷ്ടാ പക്ഷെ അമ്മയ്ക്ക് ഇഷ്ട അല്ല. അവൾ ജീൻസ് ടോ പെടുന്നെ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ പറഞ്ഞപ്പം പറഞ്ഞു ആഹ് അതെ അതെ. പക്ഷെ അതനുസരിച്ച് എന്റെ കേട്യോന്ന് ഇഷ്ടമല്ല ഞാൻ പറയും ചേട്ട അവള് കണ്ടില്ലാട്ട ഈ ജീൻസും ടോപ്പിട്ടൊന്നും എനിക്കിട്ടന്നൂടമ്മേ മേടിച്ചന്നൂടെ അയിന് നിന്റെ വയറാദ്യം കുറക്ക് എന്നിട്ട് ജീൻസും ടോപ്പും ഇടാ പറയും ഞാൻപറഞ്ഞു ഞാൻ സ്വന്തൊഅല്ലല്ലോ എന്റെ വയറ്ണ്ടാക്കി എനിക്ക് കല്യാണം കഴിഞ്ഞപിന്നെ കൊച്ചുണ്ടായ പിന്നെ വന്നാല്ലേന്ന്പറഞ്ഞു അങ്ങനെയും പറഞ്ഞ് നമ്മള് സങ്കടപ്പെടും ഓ ഇഷ്ടാ